ആ എന്തൊക്ക വിശ നല്ല വിശേഷം അവിടെ എന്തൊക്കെ വിശേഷം
എന്താ അ സുഖമായിരിക്കണോ പോ അങ്ങനെ പോണം
ആഹ് നോമ്പൊക്കെണ്ടോ
ആ ഇണ്ടേ -നോബോകോണ്ട്
പിന്നെ പണിയൊക്കെ കഴിഞ്ഞ ആവിടെ
ആ പണി ഇല്ല ഏ ഞമ്മക്ക് നുമ്പോൾ മ മക്കക്കല്ല ഫുഡ് ഇണ്ടാക്കാ നിക്കാണ് ആ ഫ്രീ ഒന്നുംല്ലല്ലേ നമ്മള് വെച്ചിണ്ടകൽ നിർബന്ധണ്
ആ
ശെരി മോക്കോ മൂന്നാണ് മൂന്നാം ക്ലാസിലും രണ്ട ക്ലാസ്സിൽ പിന്നെ ഒന്ന് രണ്ടു വയസ്സായത് ഇതാണ് മ്
ഇവേടെനെ രണ്ടാള്ണ്ട് വെൽത് മുന്നിലും ചെറ്ത് ഒന്നിലും
ആ അപ്പ ഫുഡ് ന്തായാലും അവടെ ഇ ണ്ടാക്കണം
ഞാൻ പിന്നെ ഇന്നേൽത്തെ ഇടുത്തു വെച്ചു അതുകൊണ്ട് അങ്ങനെ
ഹേ ഹേ
അവരെന്നെള്ളൂ അപ്പൊ പിന്നെ മതിയാച്
ആ അഹ് ശരി ആ ഞാനും പിന്നെ പേർക്ക് ചൂട്ല്ലേ കൊടുക്കത്ത എണ്ട്
ആ അ
ചായുടിയൊക്കെ കഴിഞ്ഞ് പ്പോലെണ്ട് പറഞ്ഞയ്ച്ച്ക്ണ് അപ്പൊ അവിടെ കൾച്ചിണ്ട് സ്കൂളില്ലല്ലോ
ആഹ ആഹ് ഇനി മൂന്നീസം ഒയ് വാണല്ലോ
ആ ഇനി മൂന്നീസം സ്കൂളില്ലേ പിന്നെ അ ഫുള്ള് തല്ലും പുടിം പറഞ്ഞാലും കേക്കൂല ആ കളി മുറ്റത്ത്ക്ക് എറങ്ങിയാലും തോടങ്ങി ളും വാണം തല്ല് തീർക്കാ അവക്ക് എന്നാല് ഫോണാ ഫോണ് തരില്ല അടങ്ങിക്കോളും
ആ ആ
ഉ ഒരു മൂലെക്കെ പിന്നെ ഓലെ കൊണ്ടരു തോയ്ര്യക്കേടും ഓല് ഈ വീട്ടിലിണ്ട് ആരും ബറീല കാ ഹേ ഹേ കള്ളം കയറി പോയാലും ഓലറീല്ല
നല്ല കുട്ടികളെ ഞാൻ കച്ചറൊന്നും ഇണ്ടാവൂല നല്ല ആ
അതാ പിന്നെല്ലേ
ആ ഇമ്മാരകണ്ടെങ്കി ഇമ്മാരത് വേറെ വാങ്ങും
ആ അതെ ഇമ്മമാരത് വേഗം
ആ
ഇവിടെയുണ്ടെങ്കിൽ പിന്നെ അടി കിട്ടും പേടിച്ചിട്ട് ഇട്ക്കൂല ആ അഹ് ഓല് പിന്നെ പണിക്ക് പോകൂല എപ്പളെല ഇണ്ടാവുള്ളു പിന്നെ അങ്ങനെ കൊടുക്കൂല ഫോണ് കളിച്ചണ്ട അല്ലാതെ കളിച്ച മതി ചോളി ഇങ്ങള് കാട്ട്ണത് കുട്ടി കാട്ടുള്ളൂ പറഞ്ഞ് കാണ്ട് റ്റേ ഇവര് ഫോണ് ഫോൺ ചെയ്ച്ചുമ്പോ ചെറുതും വന്ന് ചോയ്ച്ചാണേ ഫോണ് ഫോണ് അറ്നാൻണ്ട് ഓനും ചോയ്ച്ചാൻ തോടങ്ങാണ് അപ്പ പിന്നെ ആർക്കും മാണ്ടാ പറയും ഞാൻ
ഉ ആ അപ്പൊ കുട്ടികൾ
ആ ചെറുതാബോ അപ്പ ഇവരെത് ഇങ്ങനെ കാണുമ്പോൾ ണല്ല ഇവര് ഫോണ് ചോയ്ച്ച് ന്നോള്ളോ ച്ച്ണതും ഇതാക്ണതും നേരിട്ട് ഇങ്ങനെ കാണല്ലേ അപ്പൊ ഓനും പൊതുവേ ഫോണ് മ്മക്ക് പോവാണ്
ആ
അപ്പ പിന്നെ ഇപ്പതാ മൂന്നാക്കും ഫോൺ കൊടുക്കായിട്ട് മൂന്നാളും കുത്തിരിന്ന് കളിച്ചാണ് അന്ന കൾച്ചാ മതി അയിന്റെ ഇടിയിൽ അടി ണ്ടാവും തല്ലും വക്കാണും തീർക്കാനേ നേരെണ്ടാവുള്ളു ന്നാലും അത് ഫോണ് കൊട്ത്താലും തല്ല്ണ്ടാവും
ആ ഓള് ഒരാള് കാണുന്നത് ഒരാൾക്ക് പറ്റുല്ല
പറ്റൂല വല്ല്യോല് രണ്ടാളും ഇഞ്പ്പോ ഒ ഒരുമിച്ച് കണ്ടുട്ടിക്കോളി അത് ചെറുതിന് പറ്റുല്ല ഓന് ആനെ പറ്റ രണ്ട് വയസ്സെല്ലേ ആയിട്ടുള്ളൂ ഓൻ ആനന്റെ ആളാണ് അപ്പ പിന്നെ അയ്ന്റെ അടി വേറെ അപ്പം പിന്നെ ആർക്കും വേണ്ട
ആ
പോയി കൾച്ചോളി അൾക്ക് എന്താ കാട്ടി യാലും മാണ്ടില്ല നക്കിക്കൊണ്ട് പറഞ്ഞ് കാട്ട് വിട്ട്ക്ക്ണ്
ആ മറ്റേ സ്വന്തം വീടന്നെ
അല്ലല്ല തറവാട്
ആഹ് ആഹ് ഇമ്മ ഒക്കെ ഉണ്ടോ ആ
നിങ്ങളോ
ആ ഞങ്ങള് സ്വന്തം വീട അങ്ങനെ വേറെ പോന്നതാ
ആ അതുകൊണ്ട് പിന്നെ വേഗം പണിയൊരുങ്ങുവല്ലോ എടുത്തച്ചാ കാണും
ആ അത് ചെലപ്പോ അങ്ങനെന്നായിട നിക്കും ചെയ്യും തണുത്ത് നിക്കും ചെയ്യും മടിച്ച് നിക്കും ആരും കാ എന്താ ഇല്ലല്ലോ പേടി ആര് ഇണ്ടാക്കല്ലേ ആ അപ്പൊ അങ്ങനെ നിക്കയും ചെയ്യും
ആഹ് ശരി പിന്നെ എന്താ എന്നിട്ട് ഇഞ് മക്കൾക്കൊക്കെ രാത്രിക്കത്തെ തന്നെ
ആ രാത്രി ത്തെ ഉണ്ട് അത് കൊടുക്കാന്ന് വച്ചു
അതന്നെ തിന്നുവോല്
അതന്നെ തിന്നൂല ഇനി എന്തെലും കഞ്ഞി എന്തെങ്കിലും വെച്ചാണ്ടോ അങ്ങനെ കൊടുക്കാ വച്ചു പത്ത് കൊറച്ച് കഴിഞ്ഞിട്ട് മ്മ്
മ്മ് എന്നിട്ട് ഹസ്ബൻഡോ
ഹസ്ബൻഡ് നാട്ടിലില്ല മ്മ് ഇപ്പം ഞങ്ങള് മൂന്നാളേനെ ഉള്ളു
അപ്പ തറവാടൊക്കെ വീടക്കെടുത്ത്
ആ കൊറച്ച് വിട്ട അവടെ ആ ഒറ്റക്ക് നിക്കും ഇവിടെ അടുത്തന്നെ വീടുണ്ട്
ആ അപ്പോ പിന്നെ കുഴപ്പമില്ല എല്ലായിടത്തും വീട് ആള് ഇണ്ടാവുമ്പോ ഇനി വൈകിട്ടൊക്കെ എന്താ
എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണം ഇന്നലെ ചോറ്ണ്ടാക്കിരുന്നു ബിരിയാണി ക്കേച്ചത് മ്മ് അവർക്ക് പിന്നെ ഒ യിവ് ഇണ്ടാകുമ്പോ എന്തെങ്കിലും മൊക്കെ വേണം അല്ലെങ്കി പിന്നെ അങ്ങനങ്ങട് പോവും
അങ്ങനെ
മ്മ്
ഞങ്ങളന്ന തന്നെ എന്നാന്ന് ചപ്പാത്തി ഇന്ന് ചപ്പാത്തി ചുടാൻ ഇങ്ങനെ നിക്കാണ്
ആ
അയ്മപ്പ ആ ഒക്കെ വാങ്ങേച്ചീണ് കുറച്ച് ഉച്ച കഴിഞ്ഞിട്ട് അത് തുടങ്ങാന്ന് കരുതിയോണ്ടെ ആളുണ്ട പ്പോ പിന്നെ കൊറച്ച് ചൂടണം ആഹ് ആള് ഉണ്ടാവുമ്പോ പിന്നെ കൊറച്ച് ചുടണ്ടേ
ആ എങ്ങനെ പരത്തല കൈ മറ്റത്
ഏയ് അല്ലല്ല നമ്മള് പരത്തുക
അ ആ
മ്മ് കൈ കൊണ്ട് പ്രസ്സുമേൽ ഒന്ന് ഇതാക്കും
ആ ആ ആ അങ്ങോട്ട് കൈ കൊണ്ട് ഇതാക്കുംല്ലേ മ്മ് ആഹ് ആ
പിന്നെ എന്തൊക്കെയ നിങ്ങളെന്താട്ടല്ല് പ്രസ്സ്മലാ
ഞാൻ ചപ്പാത്തി ഞാൻ അങ്ങനെ ഇണ്ടാക്കല പരുത്തല് വല്ലാതെ അത് റെഡി ആവുല നല്ല റെഡിക്ക് കിട്ടൂല അപ്പൊ ഞാൻ പിന്നെ എളുപ്പം നോക്കിയാണ്ട് ഹലോ
ഹലോ കേൾക്ക
ഏ ആ കേൾക്കുന്നുണ്ട് ഇപ്പം
ആ ഇന്റതും അങ്ങൻ തന്നെ അറിയാം ആദ്യ അതേ ശരിയാവലേന്നെ ഇപ്പ പരത്തി അങ്ങനെയാ ശരിയായി
ആ
ആ
പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
കൃഷി പറഞ്ഞുകാണ്ട് ഇല്ല ക ചെറുതായിട്ട് ഇങ്ങനെ എന്റെ വീട്ടില ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് ഏത് തക്കാളി അങ്ങനത്തെ ചെറിയത് ആ അങ്ങനെ ചെറിയ അങ്ങനെ ചെറിയ കവറിലും അങ്ങനത്തലൊക്കെ ഉണ്ടല്ലോ മണ്ണാ ച്ച് ങ്ങാണ്ട് ആ അങ്ങനെ നക്ക മക്ക കറവൂത്തന്റെ കറുത്തമാര ഉണ്ട് പിന്നെ മുരിങ്ങ
ആ
മത്തന്റെ എല അങ്ങനെയൊക്കെ ഉണ്ട്
ആ
മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ട മത്തൻ്റല മുരുങ്ങന്റെല ഒക്കെ താളിപ്പ് ഉണ്ടാക്കുല്ലോ ആ അത് ഭയങ്കര ഇഷ്ടാണ് ഓല്‌ നല്ലോ ഫുഡ് കഴിക്കും ചോറ് തിന്ന് ണെക്കാളും ണ്ടാവലോ അത്ണ്ടെങ്കി ഉ ചിക്കനും മീന് വല്ല്യ ഇഷ്ട
ആഹ
ആ അ
ഹലോ
ഹലോ
ആഹ ആ എടക്ക്റേഞ്ച് പോണ്ട്
ആ എന്താവോ നാള് ഇങ്ങനെ പറഞ്ഞഞ് കേക്ണ്ട് ആപ്പിന്റെ പ്രശ്നം റെയിഞ്ചിന്റെ പ്രശ്നം
ആ
ഉം
അല്ല സല് അപ്പ ഒന്നുമില്ലെങ്കില് നല്ല റേഞ്ച് ഉണ്ടാവും അവശ്യ അങ്ങനെ ആകുമ്പോ
എങ്ങനെ ഉണ്ടാവും
ആ
പിന്നെന്താ വിശേഷിച്ച് എവിടെ എന്താ എന്നിട്ട്
ഇവിടെന്ന ഇല്ല എടുക്കണം അവനുണ്ട് ഉം ഉം
ആ മക്കളൊക്കെളിപ്പിച്ചൊക്കെ വേണല്ലോല്ലേ ആ
ഉ
വൈകുന്നേരം എന്താ അപ്പഞ്ഞ് കറിയെന്താ
ക്കൊന്നും കിട്ടിയില്ല ഇനി ആരുടെയെങ്കിലു പറയണം കൊണ്ടുവരാന്
ആഹ അങ്ങനെ ആര കൊണ്ടുവന്നുതരൽ അപ്പൊ
ഉ അ അടുത്തന്നൊക്കെ പറഞ്ഞാല് കൊണ്ടുവരും പിന്നെ അളച്ചനോണട് വിളിച്ച് പറയെ ഓന്കൊണ്ടന്നരു
ആ് നിങ്ങ ആളില്ലാത്തോട പിന്നെ കൊണ്ടുവന്ന വെച്ചാൽ തന്നെ ഉണ്ടാവുലോ
ആഹ് അങ്ങനെ കൊണ്ടന്നക്കലാ അപ്പൊ രണ്ടുമൂന്ന് ദിവസം അങ്ങന ഉപയോഗിക്കും
ആഒരു ചിക്കന് നൂറ് നൂറ്റിമ്പത് ക്കെ കൊണ്ടന്നാ
ആഹ് ഇരുനൂറ് രൂപക്കക്കെ വാങ്ങിയാല് കുറച്ച് കുറച്ച് ങ്ങന എടുക്കല്ല
ആ ആളില്ലാത്തോണ്ട് പിന്നെ മക്കളും ചെറുതല്ലേ
ആ ആ
ഓല എങ്ങനെ എന്താ ഫുഡ് കഴിക്കല്
ഓല് ല്ലാം കഴിക്കും
ഏ എന്തിനോട കാ കൂടുതൽ ചിക്കനോടോ
ആ ചിക്കനോടാണ് ഓല്ക്ക് താല്പര്യം
കറിച്ചാലും പൊരി
ആ അത് എല്ലാ ഇഷ്ട ചിക്കന് ആയ മതി കറി വച്ചാൽ പൊരിച്ചാലൊക്കെ കൂട്ടും
ഏ
ആ അ ടൈം ആയിനോ
എന്നോട് വലിയ താല്പര്യംല്ല അറിയ
ഏ
ഉം പൊരിച്ചാണെങ്കി ആ ഇപ്പ ആ താളിപ്പ ഒന്ന് ഉണ്ടാക്കി രണ്ടും ഒരു കഷ്ണം പൊരിച്ചിട്ടായാല ഏറെ ഇഷ്ടാണ് ഉം അല്ലാതെ കറിനോട് വലിയ കമ്പമില്ല
ആ
കറി വെച്ചാ അവിടെങ്ങനെ സൈഡിൽ ഉണ്ടാവും
അവിടെണ്ടാവും ആ
അത് ഏത് കറിയായാലും ഉപ്പേരൊക്കെയാണെങ്കിൽ പിന്നെ അങ്ങനെയങ്ങ് കഴിക്കും പച്ചക്കറി ആ പച്ചക്കറി ഉപ്പേരി ഒണെങ കഴിക്കും ചിക്കനും മീനൊക്കെ കറി വെച്ച് കൊടുത്താൽ ആ സൈഡിൽ ഉണ്ടാവും ചിക്കൻ പൊരിച്ചാണെങ്കിൽ തിന്നോ അല്ലെങ്ക തിന്നോ ല്ല അങ്ങനെ ഹ ഹ പിന്നെ സ്കൂൾക്കൊക്കെ എന്താ ഫുഡ് കൊണ്ടപോല
അല്ല സ്കൂളുണ്ടാവും ഗവൺമെന്റ് സ്കൂളാണ് ഉം ആ ഒക്കെ കിട്ടും അവിടെങ്ങനെ
ഇപ്പൊ പിണ്ടല്ലോ നമ്മള് സ്കൂള് പണ്ടത്തെ മാരിയല്ല
ആ പണ്ടൊരു കറി എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ആ കൊപ്പര് ആ പൈടെ കൂടെ ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ
ആ അപ്പൊ ഉപ്പേരി സാമ്പാറും നല്ല നല്ല ഫുഡ്കളാണ് അച്ചാറും ചമ്മന്തിയും തൈരും എല്ലാം ഉണ്ടാലും ഉണ്ട്മക്കൾ നമ്മടെ വീട്ടില് വീട്ടില് കൊടുക്കണം അതേമാതിരി ഉണ്ടാവും അതുകൊണ്ട് പിന്നെ അതിൽ ബുദ്ധിമുട്ടില്ല എന്നാലും അവർക്ക് കൊണ്ടുപോകണം കൂട്ടാന്
ആ എന്നാലും കൊണ്ടോ പോണം എന്തെങ്കിലും കു
ആ ആ കൂട്ടാരത്തി ആള് കൊണ്ടരണ്ട് എനിക്കും വേണം തിന്നിട്ട് തട്ടുണ്ടാവില്ല കൊണ്ടത് ചിലപ്പോഴ തട്ട് കേക്കാ എ എന്നാലും വേണം ഒരു പാത്രത്തിൽ ത ആ അത് വഴിയുണ്ട് എല്ലാരും കൊണ്ടും എല്ലാരും കൊണ്ടും പറഞ്ഞഞ് എന്തിനാണ് അവ കൊണ്ടോണ്
അവിടെ ഉണ്ടല്ലോ നല്ല രസത്തിന് കൊണ്ടപോവായിരിക്കും ഉം
അല്ല
ഉം
അ എന്നാ കേട്ട കേട്ടോ ശരി
ആ എന്നാ ശരി ആ ആ ആ